കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ചായ കുടി നല്ല വിശേഷം ചായ കുടിച്ചോ
ചായ കുടിച്ച് മോളെ ഒറക്കുവാണ്
ഏഹ എത്ര വയസായി മോൾക്ക്
ഓള്ക്ക് മൂന്ന് വയസ്സാ
എന്താ പേര്
പേര് മൻസാ
ഏഹ്
തനു തനു
ഏഹ് തനു നല്ല രസണ്ടല്ലോ പേ പേര് ആരാ പേര്ട്ടേ
ആരാ പേരിട്ടേന്നൊ ഓളെ ഇപ്പച്ചിയിട്ടതാ
ഏഹ്
പിന്നെന്താ വിശേഷം ചായുട്ച്ചോ
ആഹ് ഞാൻ ചായ കുട്ച്ചു
എന്താ സ്പെഷ്യല്
ബ്രെഡ് ഇണ്ടേനി പിന്നെ ഉം വേറൊരു ബിസ്ക്കറ്റ് ഇണ്ടേനി നറച്ചും കടല കട്ച്ചാൻ കിട്ടാത്തെ അതും ഇണ്ടേനി ആഹ് അതെ
ഇവടെ അതേനി കടല ബിസ്കറ്റ് ഇണ്ടേനി ഇവടെ ആ വല്തല്ലേ
ആഹ് നല്ല രസാണ് കൊറെ നേരം ഇരിക്കണം അയിമ്മല്
ആഹ് വെല്ല്യ കടല
ആഹ്
ഒരു ബിസ്ക്കറ്റ് തിന്നാ മതി വയറ് നറയാന്
അതെ കട്ടൻചായിം ചൂട്ല്ലേ
ഞങ്ങള് ഇവടെ കപ്പ ബിരിയാണി ഇണ്ടാക്കീനി
ഇന്നോ
കപ്പ ബിരിയാണിം കട്ടൻചായിം
അവു അഹ് മതിയല്ലോ ഉം
ഇഞ്ഞ് അഹ് കഴിച്ച് ഇപ്പൊ വൈന്നാരോ
ഉം ഉം എങ്ങനെ ഇണ്ടാക്കിയേ
അഹ് കാക്കെ ഇണ്ടാക്കിയെ എങ്ങനേന്ന് ഓർമ്മല്ല
ഏഹ് ബീഫോണ്ടാണോ ചിക്കന്റോടെണോ
ആഹ് എല്ല് ഇല്ലേ
ആഹ് ബീഫിന്റെ എല്ല് ഉം ഉം
എല്ലും കപ്പേം
ആഹ് ആ എല്ല് ഈമ്പി തിന്നാ നല്ല രസല്ലേ
ഞാനാ അങ്ങത്തെ എല്ലോന്നും അല്ലാരുന്നു ഒന്നാമത് ഇന്ക്കിഷ്ടല്ല വെല്ല്യൊരു താല്പര്യല്ല ഇതിനോണ്ട്
ഏഹ്
കാക്ക എല്ലും മുട്ടിയൊക്കെ തിന്നും അയിലൊന്നും ബാക്കി ഇണ്ടാവുല്ല ഒക്കെ ഈമ്പി തിന്നണ കാണാ
ഉം
അങ്ങനെ തിന്നാലാണല്ല അയിന്റെ ടേസ്റ്റ് അറിയാ
അതെ അഹ് എല്ലാർക്കും പറ്റിയൊന്നുല്ല ഇനിക്ക് ആട് പറ്റൂല പോത്ത് പറ്റൂട്ടോ ആടില്ലേ
ആഹ് ആട് ആ
അഹ് ഇൻക്ക് തീരെേ പറ്റുല്ല ഏഹ് ഹലോ
നല്ല സാധനാണ് അറിയ ആട്
ആഹ് നല്ല സാധനാണ്
ആടും നല്ല
നല്ല സാധനൊന്നും ഇൻക്ക് പറ്റൂല
ആട് നല്ല ഊരവേനക്കൊക്കെ നല്ല സാധനാ
ഇൻക്ക് ഊരവേനണ്ട് പക്ഷെ ഞാൻ തൊടുല ഇൻക്ക് അറപ്പാണ്
പ്രസവിച്ചു കെടക്കുമ്പോക്കെ ആടിന്റെ ഊരാ പിന്നെ തലച്ചോറ് അത് ഇതൊക്കെ ആണല്ലോ തിന്ന് അതുപോലെ ഒരാടിനെ ഫുള്ള് നമ്മള് കഴിക്കണേല്ലോ
ഏഹ് പക്ഷെ ഞാന് ഇൻക്ക് അങ്ങനത്തൊന്നും ഇഷ്ടല്ല അപ്പോ ഞാന്
ആ മണാ ആ മണം നോക്കാൻ ന്നാതി ആടിന്റെ തലച്ചോറ് ആ മണം ഇണ്ടാവൂല അതൊക്കെ തിന്നാ മതി വറ്റിച്ചിട്ട്
ഏഹ് പക്ഷെ ഇൻക്ക് അഹ് റ്റേ ആഹ് ഇൻക്കറിയില്ല പക്ഷെ ഞാൻ തിന്നോക്കിയില്ല എല്ലാരും പറയും നല്ല ടേസ്റ്റ് ആണ്ന്ന്
അത് കുരുമുളകൊക്കെ ഇട്ടാണ്ട് വറ്റിച്ചാണ്ടിലെച്ചാല് എറച്ചി മാറി ഇക്കുള്ളൂ പൊത്തേ എറിച്ചി ഉം
പോത്തിന്റെ തിന്ന്ക്ണ്
പോത്തൊന്നും ഒന്നും അല്ല ഈ ആടിന്റെ കുരുമുളക് ഇട്ടാണ്ട് ആ തലച്ചോറില്ലേ
ഉം
അതൊക്കെ വെച്ചാല് ഞങ്ങളൊക്കെ പ്രസവിച്ചെടുക്കുമ്പോ ഒരാഴ്ചത്തേക്ക് അങ്ങനെ ഇങ്ങനെ വരട്ടി വര ട്ടിങ്ങനെ കൊണ്ടോയേന്
ഏഹ്
ഞാനല്ല രണ്ട് പ്രസവത്തിനും ഒരാട് ഫുള്ള് തിന്ന്ണ് ഫുള്ള് മീൻസ് തലെ ഊരും കാലും കയ്യും ഒക്കെ ആയിട്ട്
ഏഹ് ഞാനേ ഇന്റെ താത്ത പെറ്റെടുക്കുമ്പെ
ആഹ്
ഞാന് ഓളെ കളിയാക്കും ഇമ്മച്ചി ഇന്റെട്ത്ത് വടിട്ത്താണ്ട് വരും പപ്പൊ ഓള് തിന്നൂലേ ഞാൻ കളിയാക്കുമ്പം
ആഹ്
ഏത്ത അഹ് മറ്റാണ് മറ്ച്ചാണ് പർഞ്ഞ് ഏഹ്
ഇയ്യ് പഠിയ്ക്കാ
ആഹ്
പ്ലസ് റ്റോ
അപ്പം ത ഏ പ്ലസ്ടു അല്ല ഐ ടൈലാ ഐ ടൈ കോളേജ് അപ്പം താത്തക്ക് അത് പറിമ്പം ജോലി നോക്കണെങ്കി നോക്കാ പക്ഷെ ഇൻക്ക് വേറെ കോഴ്സിന് ഇപ്പ താല്പര്യം അപ്പ അത് പഠിച്ചാൻ പോവാൻ പൂതിണ്ട് ഇതിന് നോക്കിയപ്പം കിട്ടും എം ആർ ഐ സി
ഏയ് ഇപ്പ അയിന് വേഗം കല്യാണം കഴിക്കൂലല്ല ഇപ്പത്തെ കുട്ട്യോളൊന്നും പഠുത്തൊക്കെ കഴിഞ്ഞ് ഏ ഇയ്യ് കല്യാണം കഴിഞ്ഞോട്ത്ത്ന്ന് ക കഴിഞ്ഞ് പഠിക്കിയ പ്പം
ആഹ് അല്ല ആദ്യെ ഉം ഞാൻ ആ ദ്യ ഇവട്ന്ന് പഠിക്കുന്നേനി
പുതിയയാപ്പിള ഇവടെ ഉണ്ടാവുല നാട്ട്ല് ഉണ്ടാവൂല ലെ
ഇവടക്കെണ്ട് പക്ഷേ ഓൽക്ക് ഇഷ്ടല്ല ഞാൻ വടേണ് ഇൻക്ക് പഠിക്കണം
ന്നട്ട് ഓന് എടക്കടക്ക് വര്ല്ലാ
ഇപ്പം വരല്ലൊന്നുല്ല
തെറ്റിയേക്കൂല്ലേ
അതെ അതെ
ഹ് അത് ഞമ്മള് ആദ്യേ ആദ്യം തന്നെ നമ്മൾ എന്താക്കണംന്ന് അറ്യൊ കൊറച്ച് എഡ്യൂക്കേഷൻുള്ള ആളെ തെരയണം ഇന്റെ അവസ്ഥ അതാട്ടോ ഞാൻ കുറ്റം പറ്യല്ല എന്റെ കെട്ട്യോനെ ഞാൻ ടീ ച്ചറായിട്ട് വർക്ക് ചെയേണ്ടേനി ഒമ്പത് വർഷം വർക്ക് ചെയ്താ
ആഹ്
കല്യാണം കഴിഞ്ഞ് ഞാൻ ജയിലിൽ ആയ മാതിരിയായി ഒന്നിനും പോവാൻ കോലല്ല
ഇൻക്ക് ഇൻക്ക് മാത്രം പറ്റൂല ഇൻക്ക് ആ പെരേല് ഒര് സ്ഥാനം പറഞ്ഞാ ല്ല ഓൻ്റെ ഇമ്മാക്ക് നാത്തൂനൊക്കെ പഠിപ്പിച്ചാൻ പോവാ
ആഹ്
ഇൻക്ക് ഞാൻ സ് ആഹ ഞാനും ജയിലിലായതിരി അവുടെ
ഇപ്പം പിന്നെ എന്താന്ന് വെച്ചാല് ആട ഓല് അധ്വാനിച്ച് ഞമ്മളെ പോറ്റട്ടെ ഞാന അത് വിചാരിച്ച്
ഏ ഇൻക്ക് ചോയ്ച്ച് ണേനൊന്നും പൈസ തര്ല
ആഹ്
അപ്പം ഞാന് ഇൻ്റതായിട്ടില്ലെ അമ്മള് ചെറി ചെറേ അവശ്യങ്ങള് ഞാൻ വലുത്തൊന്നും ചോയ്ച്ചൂല ഞമ്മക്കൊരു സാനം പേടുവാങ്ങണെങ്കിലും അങ്ങനൊക്കെ
അയിനൊക്കെ തരാതെ നിക്കുമ്പെ ഹലോ ഹലോ
ആഹ്
കേൾക്കുന്നുണ്ടോ
ഓഹ്
കേൾക്കുന്നുണ്ടോ ആഹ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ്
കേൾക്കുന്നുണ്ട് എന്തറിയൂ ഞമ്മള ആഹ് ആദ്യം കൊർച്ച് എജ്യുക്കേഷള്ള ആളാണോ ഇപ്പൊ എന്താറിയോ നല്ല വിദ്യ ഭ്യാസള്ള ചെക്കന്മാരും അയ്നൻസരിച്ച് ജോലിക്ക് പറഞ്ഞേക്ക
ഉം ഇന്ത് ജോലിക്കൊക്കെ പോണെന്നെ പക്ഷെ സാലറി കുറവാണ് പക്ഷെ ഉം വു വുടൽ നല്ല വുടല
ഒഴിവായിണ്ടാവൂലാ ല്ലേ ഒഴിവായിട്ടില്ലല്ലോ
ഇല്ല
ഉം
ആഹ് എന്റെ ഒന്നാമത്തെല്ലേ രണ്ടാമ്
റെഡി ആവും
ഉം രറെഡായട്ടെ ഇപ്പൊ ഓലെ അടിമായി ജീവിക്ക
ഒക്ക മശന്മാരുണ്ട് മോളെ അവു അല്ല അമ്മളെ വീട്ടിലല്ല എളച്ചി മൂത്തച്ചി ഓല് കൊർച്ച് ഇളച്ചിക്കോ മുത്തച്ചിക്കോ സ്വർ പൈസ കൂടുതല് ഇണ്ടെങ്കിൽ അവ്ടിം വിശ്
ഉം അതെ ഇബടെ നാത്തുനാ
ഏഹ്
ഇന്റെ താത്താന്റോടെ ഇളച്ചി ഉം റെഡി ആവട്ടെ
ഏഹ് ഏതായാലും വന്നന്ന സ്ഥിതിക്ക് പഠിച്ചോ
ഉം അതന്നെ വിചാരിക്കുന്നത് പക്ഷെ ഓര് പോണന്നും അറില്ല ഇഞ്ഞ് പൂവാണെങ്കില് വേറെ കോയ്സിനെ
അതോ നല്ല അറിയ ഇനിയിപ്പോ ആഹ് നമ്മൾ പഠിച്ചാലേ നമ്മക്ക് എണെങ്കിലൊന്ന് ക കേറാലോ പിന്നെ കല്യാണന്നറഞ്ഞത് വേറെയും നല്ല വരും നമുക്ക് വധി ഉണ്ടെങ്കില്
ഉം ഇൻ ക്ക് വല്യത് ആഹ് ഇൻക്ക് അതിന് വല്യ താല്പര്യൊന്നുല്ല കല്യാണം ഒന്ന് കഴിക്കാനൊന്നും പണ്ടക്കെ പണ്ട്
പറയണ്ടേ ഈ കല്യാണം എന്നന്നെ വിചാരിച്ച നമ്മളൊക്കെ കല്യാണത്തിൻ്റെ മുമ്പ് അത് കഴിഞ്ഞഞ് നോക്ക
അതെ
അത് വല്
എനിക്ക് തീരെ പറ്റയില്ല
നമ്മക്ക് ജോലി ജോലി ഉണ്ടെങ്കി സുഖേന്
ഉം ഓലാക്ഷീണത്തിന് മാത്രം
ഏതായാലും മക്കളൊന്നും ആയില്ലല്ലോ അത് സുഖായി
ഉം അതെ അന്നെ എല്ലാരും പറയണ
മക്കള ആണെ പിന്നെ നമ്മളങ്ങനെ അഡ്സ്റ്റ് ചെയ്ത് അഡ്സ്റ്റ് ചെയ്ത് പോം
ആഹ് ആഹ്